ആഹ അന്ത
സുഖമായിട്ടരിക്കുന്നു പിന്നെ ചാടൊക്കെ കഴിഞ്ഞാ
ഇല്ല നോമ്പാ
ആണോ ആ മോറോ ഒമ്പത് പത്തിന്റെ അല്ലേ
ആഹ ആഹ
ആ ഭക്ഷണക്കായോ
ഇല്ല ആകുന്നു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ
ആ നോമ്പ് ആഹ ആപിന്നെ പത്തിരി അങ്ങനെ എന്തെങ്കിലോക്കെ ഉണ്ടാക്കോ
ഇല്ല ഇല്ല
മ്മ്
ഉണ്ടാക്കണം ന്നൊക്കെ ആ, തൂന് പ്രസവിച്ചനൊണ്ട് ചെറിയ അവർക്ക് അങ്ങനെ നോമ്പെടുക്കാനുള്ള ബുദ്ധിമുട്ടുകണ്ട് അടക്ക അങ്ങനെയല്ല ബാക്കിയുള്ളവർക്കുണ്ട്
പ്രസവം കഴിഞ്ഞിട്ട് ഒത്തിരിയോ
ആ തൊണോറ കായി
ആഹ ആ പിന്നെ കുട്ടി ചെറിയ മക്കളാാവുമ്പോ നമുക്ക്
ആ ബുദ്ധിമുട്ടായിരിക്കാം അപ്പൊ അവര കുട്ടികൾക്കും
ആ അല്ലെങ്കില് ആ ആ പ്രായത്തില് ഉള്ള മക്കള് ഉള്ള പോയെ നോമ്പിടുക്ക നല്ലത് മക്കള
ബുദ്ധിമുട്ടാണ്
ആ മക്കളെ ബാധിക്കോയി അവർക്ക് പാലൊക്കെ കുറഞ്ഞു പോവല്ലോ മ്മ് മ്മ്
വീട്ടില് ഇല്ല ഉമ്മക്ക് ഷുഗറിന്റെ ഇത്ള്ളതൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ നോമ്പ് ഇടിക്കരുത് ന്നെ നോമ്പ് ഇടുതൽ അപ്പൊ പിന്നെ ഷുഗറില ഒക്കെ ലെവല് തെറ്റും. അപ്പൊ പിന്നെ നമുക്ക് ഡോക്ടർ പറയുന്നത് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ.
ആ മധുരം നല്ലാം കഴിക്കാ
ഇല്ല ഇല്ല ആദ്യൊക്കെ മാത്രം കഴികെന്ന് പിന്നെ ഈ ഷുഗർ വന്നെന് ശേഷം പിന്നെ മാത്രം കഴിക്കുന്ന പരിപാടിയെ ഇല്ല പിന്നെ മധുര ഇഷ്ടമല്ലാതായി അങ്ങനെയാണല്ലോ മ്മ്
ആ മക്കളൊക്കെ സ്കൂളിട്ട് വന്നോ
ആ
ചായ കടിം കുടിച്ചിട്ടുണ്ടാവല
ആ ട്യൂഷൻ ഉണ്ടേ ട്യൂഷന് പോയി.
അതെ അവിടെ അടുത്തന്നെ
ആഹ്
ആഹ
മ്മ്
എന്നവരു വരു വരുമ്പോത്തിന് എന്തേലും ഉണ്ടാക്കോ സ്നേക്സ് ഒക്കെയിട്ട്
അങ്ങനെയ ഒന്നും വേണ്ട എന്ത ഉള്ളത് ഇ ബിസ്ക്കറ്റോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലോ അല്ലാതെ അങ്ങനെ
പിന്നെ ആ പിന്നെ ട്യൂഷൻ കഴിഞ്ഞഞ് വരുന്ന സമയത്തക്കൊക്കെ ചെിലപ്പോ ആവും അല്ല പയംമ്പൊരിയോ അങ്ങനെയൊക്കെ ആ അപ്പ മതി എല്ലാ ക്ലസ് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ വേണ്ട
വൈകുന്നേരം വരണ്ടല്ലേ
ആഹ് ആഹ് ക്ലാസ്സ് മൂന്നേ മുക്ക് കഴും പിന്നെ ട്യഷൻ കഴിഞ് വരുമ്പഴേക്കെ മഗ്‌രി ബാങ്ക് കൊടുക്കും
വീട്ടില് വന്നിട്ടാണോ ട്യൂഷന് പോകാള്
ആ അഞ്ച മണിക്കോ റ്റുഷ തുടങ്ങുള്ളൂ അപ്പൊ പിന്ന ഇവിടെ വന്ന് ഒന്ന് ഫ്രഷായി ചായ ഒക്കെ കുടിച്ചിട്ട് പോയാ മതി ഉ മറ്റേ ചില വീട്ടന്ന് വരാതെ നേരിട്ട് ട്യൂഷൻ കൊണ്ടി ഇവിടെ അഞ്ച് മണിക്കേ തുടങ്ങൂള്ളൂ ഓ
ഞാൻ പഠിക്കണ അ ആഹ് ആ മോനാ
മോന്
ഒരു മയാളാ
എല്ലാ രണ്ടാളുണ്ട് ഒന്നു ചെറുതാ രണ്ടര വയസായിട്ടോളൂ ഉം
വീട്ടിൽ ആരൊക്കെ ഉണ്ട്
ഇവിടെമ്മ ഉപ്പ ഹസ്ബൻ്റ് എളേച്ഛന് നാ രണ്ട് നാത്തൂൻമാര്
ഉം
മൂത്തോമാലെ രണ്ടാളേം കല്യാണം കഴിഞ്ഞാ
ആ കഴിഞ്ഞിക്കണ് രണ്ടു പേർക്കും മൂന്നു കുട്ടികളുണ്ട് മുന്ന് ചെറിയ നാത്തുന് നാലാമത്തെ ഇപ്പൊ തൊണ്ണൂറ്
ഉം അടുക്കൊക്കെ മഴയുണ്ടോ
ഇവിടെ മഴാ മഴൊക്കെ ഉണ്ട് ഒക്കെ ഇന്ന് ഇന്നും ഇന്നലെയൊക്കെ ന്നെ മൂടികൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അ പെയ്യും മെഞ്ഞാന്നൊക്കെ നല്ല മായായിരുന്നു മൂന്നാല് ദിവസൊക്കെ നല്ല മായായിരുന്നു പിന്നെ ചെറുതായിട്ട് പെയ്യും
ഇല്ലെങ്കിലും മലപ്പുറം കോഴിക്കോ ഇല്ല മലപ്പുറം കോഴിക്കോട് വാത്ത്ക്കൊക്കെ നല്ല മഴേന്ന് കേട്ടോ
ആഹ് ആഹ് നല്ല മഴയാണ് ഇടിയൊന്നുംല്ല എന്നാലും മഴ അങ്ങനെ പെയ്യും
ഉം മഴ കിട്ടിയാത്തന്നെ ഒരിതാ ഇവിടെ മഴയില്ലാത്ത കാരണം നല്ല ചൂട് ഇപ്പ രണ്ടൂന്ന് ദിവസം മുമ്പ് നല്ലൊരു മഴ പെയ്തിനി അപ്പൊ പിന്നെ സുഖമായി ചൂടിന് കൊറച്ചൊരു കുറവുണ്ട് ഉമ്മാന്റെ മേലൊക്കെണ്ട് ചൂട് പൊങ്ങിയിരുന്നു ഞാൻപ്പൊ ന്റെ വീട്ടിലാ ഇള്ളതേ ആഹ് അപ്പൊ ന്റെ ഉമ്മാക്ക് പിന്നെ മേ പൊറത്തോക്കാണ്ട് ചൂടുകുരു പൊങ്ങീട്ട് എന്നിട്ട് ഇതെന്താ ചോ ചൊറീന്ന് പറഞ്ഞ്ങ്ങാണ്ട് നോക്ക്ന്ന് പറഞ്ഞ്ങ്ങാണ്ട് ഇൻക്ക് ഡ്രസ്സ് പൊക്കി കാണിച്ച് തന്നെ അപ്പൊ നോക്ക് എന്താ ചൂടൂര് പൊങ്ങിട്ടുണ്ട് റോസ് കളറൽ നിൽക്കുക ഇത് വേറെന്തോ ആണെന്നാ കരുതിയത് ചൂട്കുരു ഈ സമയത്ത് പൊങ്ങുന്നൂന്ന് നമ്മ നമ്മ ഒരിക്കലും വിചാരിക്കലല്ലോ എന്നിട്ട് പിന്നെ ഈ നയ് സി ഇതെന്താ ഇങ്ങനെ ചൊറിയുന്നേന്ന് പറഞ്ഞുങ്ങാണ്ട് നോക്കുമ്പോ ഇതാണ് സംഭവം പിന്നെ ഈ നൈസില് പൗഡർ ഉണ്ടല്ലോ അതിട്ടൊടുത്ത് ആ അങ്ങനെ കുറഞ്ഞ് അപ്പഴേക്ക് പിന്നെ ഒന്ന് മഴ കിട്ടിയപ്പോ ഒന്ന് ആശ്വാസം മറ്റത് ആഹ് നല്ല ചൂട് തോന്നാ ഇപ്പ എന്നിട്ട് ഈ മഴ കിട്ടി ഇപ്പൊ ഒരു ആശ്വാസംഇണ്ട്ട്ടാ മറ്റേത് പകലൊന്ന് ഇരിക്കാനാവൂല ഭയങ്കര
ഉം അവിടെ എങ്ങനെയ അപ്പൊ വേ വേനൽക്കാലത്തൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ട്
ഇല്യ ഇവിടെ പുഴ അടുത്ത്ണ്ട് ഈ കിണറിലെ പോഴേന്റെ അതേ ലെവലില് വെള്ളണ്ട് വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല ഞങ്ങൾക്ക് കിണറ്റില് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളുണ്ട് പക്ഷെ ഈ കാലാവസ്ഥേന്റെ വ്യത്യാസം കൊണ്ടുള്ള ചൂടാണ് മഴ പൊതുവേ കുറവാണല്ലോ ഉം അങ്ങനെ ഇനിയെങ്കിലും ഒന്ന് മഴ കിട്ടിയാ മതി ജൂലൈ മാസമെങ്കിലും മഴൊന്ന് കിട്ട
ആ ഇനിയിപ്പ മഴ മഴ തുടങ്ങില്ലേ മഴന്നെ കാലാവസ്ഥ ആ അപ്പൊ അവിടെ ഇങ്ങനെറെ റെഡ്അലെർട് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലേ
ഉം റെഡ് അലർട്ടേ വന്നിട്ടേ ഓറഞ്ച് അലർട്ടൊക്കെ എടക്ക് ന്യൂസിൽ കാണാന്നല്ലന്ന് അത് ഓറഞ്ച് അലേർട്ട് എന്ന് പറയന്നുണ്ടെങ്കിൽ അന്ന് നല്ല വെയിലും ആവും പറയുന്ന നേരെ ഓപ്പോസിറ്റ് ആണല്ലേ വരല്ലേ
ഉം നിങ്ങള് ചായൊക്കെ കുടിചോ
ചായ കുടിച് ദാണ്ടെ ഇപ്പൊ ഇങ്ങനെ ഫോൺ ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്ന്
ആ ആ അവിടെ എങ്ങനെ വീട്ടില് ആരൊക്കെ എന്താ
ഇവിടെ ഞാൻ ഒരാളെ ഉള്ളൂ അവിടെ ഹസ്ബന്റിന്റെ വീട്ടി ട്ടില് അവര് നാല് ആണുങ്ങളാ ഞങ്ങള് മൂന്നാമത്ത്
അത് ശരി പണ ആ ആ വ
ആ എല്ലാ ഇപ്പൊ അനിയനും ഫാമിലിയും ഇണ്ട് അവിടെ മറ്റേ രണ്ടാളും വേറെ വീട് താമസ ആയി
ആ ആ നിങ്ങളെ വീട്ടില ആരൊക്കെ നിങ്ങള് മാത്രോ
ആ ഞാന ഒരാളേ ഉള്ളു അതുകൊണ്ടാണ് അധികം ഇവിടെ നിക്കണം മക്കൾക്ക് ഇവിടെ നിക്കണ്ണ ഇഷ്ടായി ഉമ്മാക്കും ബാപ്പക്കും ഒക്കെ കുട്ടികള് ഇവിടെണ്ടാവണം എന്നാണല്ലോ ആഗ്രഹം ആ പിന്നെ അവിടെയും പ്രശ്ന ഇല്ല കുട്ടികൾ വിടക്കണനെ അപ്പൊ പിന്നെ ഏതായാലും പിന്നെ ചെറുതിനിനേും കൊണ്ടവിട
അപ്പൊ അങ്ങനെ ഇവിടുന്ന് സ്കൂളിൽ പോവോ
ആ മോന് ഇവിടെ നിന്നിട്ട പഠിക്കുന്ന ചെറുപ്പം മുതലേ ഇവിടെ തന്നെ എന്നിട്ട് ചേർത്തതേ ഞാൻ ആ അവന് ഇവിടത്തെ ഇമ്മാനെയും ബാപ്പാനെയും കിട്ടിയാൽ മതി വേറാരും വേണ്ട ഞാൻ ഇല്ലെങ്കിലും കൊഴപ്പ ല്യേ അങ്ങനെ അപ്പൊ ഞാന എടക്ക അങ്ങ് പോവും പിന്നെ ഞാൻ പിന്നെ ഈ പ്രസവവും കാര്യങ്ങളൊക്കെ ഒക്കായിട്ട് പിന്നെ ഇവിടെത്തന്നെ കുഞ്ഞിനെയും കൊണ്ട് പിന്നെ അങ്ങനെ അധികം അവിടെ പോയി നിന്നിട്ടില്ല ഉം കുഞ്ഞിനെ കൊണ്ടുപോയിനിക്കുബൊക്കൊ ഒരു ബുദ്ധിമുട്ട് ണലോ നമ്മക്ക് ആ ആ ഉം ഒരു കാര്യം ചെയ്യാനും സമ്മയികൂല്യ അവിട ഒന്നും ചെയ്യണ്ട എന്നാലും നമുക്ക് നമ്മുടെതതായ ഒരു മനസ്സിനൊരു ഇതില്യേ നമ്മളെ സ്വന്തം വീട്ടിൽ നിക്കുന്ന പോലെല്ലേല്ലോ ഉ അ പിന്നെ ഏതായാലും ആ ഞാൻ ചെറുതിനിം കൊണ്ടു പോയിട്ടുണ്ടെിൽ മൂത്തോനും സങ്കടവും അപ്പൊ പിന്നെ ഏതായാലും ആ അപ്പൊ പിന്നെ ഏതായാലും വടത്തനങ്ങ പിന്നെ ഇക്ക എല്ലാ ശനിയാഴ്ച്ച ഇങ്ങോട്ട് വരുവേ
അ ശരി
ഉം പിന്ന അപ്പൊ രണ്ടന്ന് ദിവസം ഇവിടെ ഉണ്ടാവും ചെയ്യും അങ്ങനെ
ഉ എന്നിട്ട്ന്ന എന്താ സ്പെഷ്യല ഉണ്ടോ ചെക്ക എന്തായിരുന്നു
ഉച്ചക്ക എത്തന്ന് സാധാ തന്നെ
വെള്ളിയാഴ്ചകളിലൊക്കെ വെക്കാറുണ്ടോ സ്പെഷ്യലും കാരണം
ഇവിടെ ഞായറാഴ്ചയേ മോന് ഞായറാഴ്ചല്ലേ പകല ഇവിടെ ഉണ്ടാവുള്ളോ ട്യൂഷനും ഒന്നും ഇല്ല മറ്റേ ഉച്ചത്തേക്ക് വെള്ളിയാഴ്ച ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരും കഴിക്കാ ഇല്ലല്ലോ
ആ ഇവിടും അങ്ങനെ തന്നെ ഞായറാഴ്ചകളില എല്ലാവർക്കും വല്ല അഭിനന്ദനം
ഉ ഇപ്പൊ ആ ഞായറാഴ്ച ഈ വന്നാമത് സ്കൂൾക്കൊക്കെ ഈ പച്ചക്കറി മാത്രം കൊണ്ടുപോയതുകൊണ്ടേ അവർക്കൊരു ഇറച്ചി മീനോ കഴിക്കണം എന്നുണ്ടെങ്കില് ശനി ഞായറല്ലേ പ പറ്റുള്ളൂ അപ്പൊ പിന്നെ അവന് ഞായറാഴ്ചത്തേക്ക് എന്തെങ്കിലുമ ഒക്കെ ഉണ്ടാക്കി കൊടുക്കോ
ആ ആ രാത്രിയൊക്കെ എന്താ ചെയ്യല് ഫുഡ് ചോറന ആണോ കഴിക്കുക
അല്ലല്ല ചോറ് ആർക്കും ഇഷ്ടല്ല
ആ
ഉ ചപ്പാ ഉ ചപ്പാത്തിയൊ ദോശെ ഹ് ആ അ എന്റെ അമ്മാന്റെ വീട് അവിടെണേ അപ്പൊ ഇനി അവിടുത്തെ ഫുഡുകൾ തന്നെയാണ് അധികം അവിടുത്തെ ദോശ ഓട്ടട അങ്ങനത്തെതൊക്കെല്ലേ
ആഹ് ആഹ് ആ അവിടെ ര ഉച്ചക്ക് മാത്രേ ചോറ് കഴിക്കുള്ളു ഇത്‌ പിന്നെ എല്ലാരും ചപ്പാത്തിയും കടിയൊക്കെ കഴിച്ച് അങ്ങനെ പോകും എന്തേ നിങ്ങളെ എന്തേലും ചെയ്യണ്ടോ
ഇല്യ ഒന്നാമത് ഈ കുട്ടിനെ കൊണ്ടൊന്നും ചെയ്യല് നടക്കുലല്ലോ
ആഹ് ആഹ് എന്തേലും എന്തായിരുന്നു പഠിച്ചിരുന്നേ
ഞാൻ ഡിഗ്രി ബി എ കഴിഞ്ഞതാ
ആഹ്
ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ
ആഹ് ആഹ്
കുട്ടികളും അതും ഇതൊക്ക ആയാൽ പിന്നെ നമ്മക്ക് അത്ര കണ്ട് പി എസ് സി ഇതൊക്കെ നോക്കും ണ്ട് അത്രേ ഉള്ളു ആഹ അതും ഇപ്പൊക്കെ നമുക്ക് മൊബൈൽ തന്നെ ചെയ്യാലോ ഉം ഉം കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ തന്നെ കിട്ടുവല്ലോക്കെ ഇതൊക്കെ ഒന്ന് നോക്കും അതും ശരിക്ക് ഇരുന്ന് പഠിക്കലൊന്നും നടക്കൂലാ ഫോൺ എടുത്തകാണ്ട് പഠിക്കാന് ഇപ്പത്തിരി ചെറുതിന് ഫോണ് വാണ്ടി വരുവേ നമ്മള് ഫോൺ എടുക്കുമ്പഴാണല്ലോ മക്കക്ക് ഫോണ് മ് ആഹ് അപ്പഴേക്കും ആനാന്ന് പറഞ്ഞ്ങ്ങാണ്ട് വരും
ആഹ് ഉം ശരി വീട്ടില് ചെടികളും, കൃഷികളൊക്കെ ഉണ്ടോ?
കൃഷി മ അങ്ങനെ എടക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ നമ്മക്ക് അത്യാവശ്യത്തിന് വേണ്ടെതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കും. ഇപ്പൊ മഴയായിന്നെ ശേഷം പിന്നെ അതും നടക്കൂല ചെടികളൊന്നുല്ല ചെടികള് വെക്കാനും ഒക്കെ ഇഷ്ട്ടാണ് പക്ഷെ ഒന്നാമത് ഈ വണ്ടി തിരിക്കുമ്പോ ബുദ്ധിമുട്ടാണ് പറഞ്ഞ്ങ്ങാണ്ട് വെക്കാൻ സമ്മയ്ക്കൂല വാപ്പ ആഹ് നമ്മളെന്തെയ്യ് ചട്ടിയും ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വണ്ടി എടുക്കുമ്പോ അത് തട്ടി പൊട്ടിച്ചും അങ്ങനൊക്കെ പിന്നെ എന്തെങ്കിലും വേറെ എന്തേം ബുഷ് കാര്യങ്ങളൊക്കെ വെച്ചാല് അവർക്ക് വണ്ടി തിരിക്കാൻ സ്ഥലംണ്ടാവില്ലാന്നൊക്കെ പറഞ്ഞ് അങ്ങനേം അതാ അവോണ്ട് മുറ്റത്തൊന്നൂല്ലാ
ഇല്ലല്ലേ അവടെ എങ്ങൻണ്ട് കൃഷിയൊക്കെയാണ് ഇങ്ങനെ ചക്കയും മാങ്ങേ ഒക്കെ ആയിറ്റ്
ആഹ് ഇപ്പൊ ഇന്നും രണ്ടൂന്ന് ചക്ക ഇട്ടിട്ടുണ്ട്, ഇപ്പൊക്കെ അയ്ന് വേഗം വ ഇണ്ടാവുന്ന ആ ചക്ക ഇണ്ടല്ലോ അത് ആഹ് ആ നല്ല മധുരോം ആണത് ഈ പെട്ടെന്ന് കായ്ക്കുന്ന ഐറ്റം ചക്ക ഉം ആഹ് വരിക്കച്ചക്കയാണ് വരിക്കച്ചക്കയാണ് ആഹ് പഴഞ്ചക്കല്ല പഴഞ്ചക്കല്ല വരിക്കച്ചക്കന്നെ ഇപ്പൊ ഇന്ന് ഒന്ന് പഴം ചക്ക ഇപ്പല്ല ഇഷ്ട്ടല്ല ഇക്ക് ചെറുപ്പത്തിലൊക്കെ ഇഷ്ടായിരുന്നു അത് ഭയങ്കര ഒരു ഇതാണ്
വല്ല്യ ഷ്ടല്ലാതതു ഞാ ഇതാഉമ്പത്തേന് വായില് ഇതാ
ആ ഒരു ഹർപ്പായി പോയി
ത് വിഭവങ്ങളൊക്കെണ്ടാക്കും
ഇന്ന് ഇണ്ട് ഇപ്പൊന്ന് ഇപ് ഞാൻ പറഞ്ഞല്ലേ ചക്കട്ടപ്പൊ പഴുത്ത്ന്ന്. അപ്പൊ അയെന്താന്നോ. ഓഹ് വഹ് ആ പഴ്ത്ത ചക്ക എന്തോ കിളി എന്തോ കൊത്തിയരി ഇപ്പൊ ഇന്നത്തെ കാൽത്ത് കിളി കൊത്തിയൊക്കെ നമുക്ക് കഴിക്കാൻ പേടിയാ. അപ്പൊ ഉമ്മ ർഞ്ഞ് അമക്ക് അടണ്ടാക്കാന്ന് ർഞ്ആണ്ട്ണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനീപ്പോ മോൻ വരുന്ന ആഹ് സമയത്ക് ഇണ്ടാക്കിയാ മതിയേ
ആഹ് ആഹ് ചക്കോ ചക്ക